ഹലോ
ഹലോ കേക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട് അ
ആ നമുക്കിന്ന് ഏത് ടോപ്പിക്കിനെ കുറിച്ചിട്ടാ സംസാരിക്കുന്നേ
ആ ഓക്കെ അ നല്ലൊരു ടോപ്പിക്കാണ അപ്പൊ നമുക്ക് ഭക്ഷണത്തിനെ കുറിച്ച് സംസാരിക്കാം
ഉം എ നല്ല രീതിയിൽ ഭക്ഷണം കഴി ക്കുന്ന ആളാണോ?
ആ അത്യാവശ്യം നല്ല രീതിയില് ഭക്ഷണം കഴി ക്ക്ന്ന ആളാ അപ്പൊ ഭക്ഷണം ന്ന് പറയാ നമക്ക് പാരമ്പര്യ ഭക്ഷണ രീതി കളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാം
ആ ഓക്കെ നിങ്ങൾടെ അവിടെള്ള പ്രധാനപ്പെട്ട ഭക്ഷണ വിഭവങ്ങൾ എന്തൊക്കെയാണ്
വിഭവങ്ങള് പ്രധാനപ്പെട്ട ഭക്ഷണ വി ഞങ്ങള് ഇവിടെ കൂടുതലും ന്നെ നമ്മള് എന്താ പറയാ നമുക്ക് കൊർ കൊറേ പരമ്പരാത ഭക്ഷണ ശൈലികള്ണ്ട് നിങ്ങക്ക് അങ്ങനെ ഇണ്ടോ
ആ അതെ ഞങ്ങക്കും അതുപോലെയ്ണ്ട്
ആഹ അപ്പൊ ഞങ്ങക്ക്ന്ന് വെച്ചാല് എന്താ പറയാ ഞങ്ങളെ മെയിൻ ആയിട്ട്ള്ള കൊറേ സ്പെഷ്യൽ ഐറ്റംസ് ഇണ്ട് കാല് പോത്തും കാല് അത് ഞങ്ങളൊരു സ്പെഷ്യൽ ഐറ്റാണ് പിന്നെ അങ്ങനെ കൊറേണ്ട് കേട്ടിട്ട്ണ്ടോ വയനാട്ടില് സ്പെഷ്യൽ ഐറ്റംസിനെ കുറിച്ചിട്ട്
ആഹ് കേട്ടിട്ട്ണ്ട് ഏ ഞങ്ങൾടെ അവിടെയും ആ ഞങ്ങടെ ഇവിടെയും അങ്ങനെയ ള്ളെ ഭക്ഷണങ്ങളൊക്കെ ഇണ്ട് ആ മെയിനായിട്ട് ആ ഈ ഉം കൊമ്പനട
ആ കൊമ്പനട അത് ഞാൻ കേട് ട്ടിട്ട്ണ്ട് കഴിച്ചിട്ട്ണ്ട് അ നമ്മള അങ്ങനെ ഇണ്ടാക്കലില്ല എന്നാലും കേട്ടിട്ട്ണ്ട്
ആ ആഹ് ആ ഓക്കെ
പിന്നെ നിങ്ങള് വേറെ എന്താ ള്ളെ സ്പെഷ്യൽ ആയിട്ട്ള്ള ഐറ്റംസ്
പിന്നെ കുഞ്ഞിപ്പത്തിൽ
ആ ആ കേട്ടിട്ട്ണ്ട് കുഞ്ഞിപ്പത്തിൽ ഞാ റീൽ സൊക്കെ കണ്ടിട്ട്ണ്ട്
അ
കുഞ്ഞിപ്പത്തില് അതെങ്ങനെ ഇണ്ടാക്ക്ന്നറിയോ എങ്ങനെ ഇണ്ട ക്ക്ന്നെ ഇനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാനേയ്ര്ന്നു
യൂട്യൂബില് കൊറെ വീഡിയോസ് ഒക്കെ ഇണ്ട് ഇണ്ടാക്കുന്നെ
ആ പ്പൊ നിങ്ങക്ക്റിയില്ലാന്ന് തോന്നൂലെ എങ്ങനെ ഇണ്ടാ ക്ക്ന്നെന്ന്ള്ളെ
ഇല്ല
പിന്നെ ആ ഏഏ എവ് ഭക്ഷണം കഴിക്കാൻ വേണ്ടീട്ട് എവിടെങ്കിലും പൂവ്വാറൊക്കെ ഇൺ ടോ ഫുഡൊക്കെ എക്സ്പ്ലോറെയ്യാൻ വേണ്ടിട്ടൊക്കെ
ജില് പഠിക്കുന്ന സമയത്ത് ഏ ഫ്രണ്ട്സ് സുവയിട്ട് അവിടെയുള്ള കൊറേ സ്ഥലങ്ങളിലൊ ക്കമ്മള് ഫുഡ് കഴിക്കാനും അങ്ങനൊക്കെ ആയിട്ട് പോവാറുണ്ട്
ആ പിന്നെ ഞാനും അങ്ങനെ അങ്ങനെ എക്സ്പ്ലോറിംഗ ആ പറഞ്ഞോ പറഞ്ഞോ
പറ്ഞ്ഞോളൂ
ആ അല്ല മ്മള് എക്സ്പ്ലോറെയ്യാൻ ഞാനങ്ങനെ പോവാറില്ല പക്ഷെ ഫുഡ് കഴിക്കാൻ ഇഷ്ടള്ളാെരാളാണ് ഏ പിന്നെന്തേലും പരമ്പരാഗത മ്മള് പണ്ട് മുതല്ണ്ടാക്കി വര്ന്ന ഭക്ഷണത്തിനോടൊക്കെ കൊർച്ചൂടി താല്പര്യണ്ട്
ആ ഓക്കെ
പിന്നെ വേ റെന്താണ് ഭക്ഷണത്ത്നെ കുർ ച്ച് സംസാരിക്കാൻള്ളത്
ഉഹും പിന്നെ പലയെടത്തും പല ഭക്ഷണങ്ങളൊക്കെ ണ്ടാക്ക്ന്ന രീതി എ പലയിടത്തും പല എ ഭ ഷണങ്ങളൊക്കെണ്ടാക്ക്ന്ന രീതികളൊക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളതാണല്ലോ.
രിയാണ് ഓരോ നാട്ടിലും ഓരോ രീതിയിലായിരിക്കും ണ്ടാക്കുന്നത്.
അതെ അതെ
ഉം അതെ ഞമ്മള് പ്പം നിങ്ങൾ എനിക്ക് തോന്ന്ന്നു കൂടുതലും നോൺ വെജിന്റെക്കെ ആയിരിക്കില്ലേ നോൺ വെജ് അല്ലേ കൂടുതൽ ഉണ്ടാക്കാ. ഉം നമ്മളും അങ്ങൻ തന്നെയാണ്. നോൺവെജ്ജിലാണ് കൂടുതൽ ഇത് കൊടുക്കുന്ന മുൻഗണന. ആ പിന്നെ അങ്ങനെ വെജ് ആർക്കും വല്യ താല്പര്യല്ല.
ഇപ്പം വെജ് എന്നൊക്കെ പറയുമ്പോ തന്നെ ഹ് സദ്യ മെയിനായിട്ട് നമ്മളീ ഓണം ആ സീസ മയത്തൊക്കെ ഉണ്ടാക്
ആ അതെ ഉം അല്ല സദ്യ ആണെങ്കിൽ ഇഷ്ടമാണ് പക്ഷെ നമുക്ക് എപ്പഴും വെജ് കഴിക്കുമ്പോ ഒരു മടുപ്പ് വരും. ആ വെജ് കഴിക് ക്കാറില്ല അങ്ങനെ എന്തെങ്കിലും ഒരു ഫിഷോ ചിക്കനൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ നിങ്ങളെ നാട്ടി ട്ടില് വേറെ എന്തൊക്കെയാ സ്പെഷ്യൽ ഐറ്റംസ്
സ്പെഷ്യൽ ഹ സ്പെഷ്യല് ആ ഇതന്നെയാണ് മെയിൻ ആയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ളത് കുഞ്ഞിപ്പത്തില് പിന്നെ ചെറ് കടികള് മീൻ കായി
ആ മീങ്കായി മീനൊക്കെ ക്കെ വെച്ചിട്ട് ഇണ്ടാക്കുന്നേയ്ര്ക്കുംല്ലേ
ആ അതെ അതെ
ആ പിന്നെ അത് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മളിങ്ങനെ ഈ മലപ്പുറം ആ ഏര്യയിലൊക്കെ ഉണ്ടാക്കൊല്ലോ അപ്പൊ അങ്ങനെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്
ആ ആ
നിങ്ങള് കല്ലുമ്മക്കായഒക്കെ ഉണ്ടാക് ണ്ടാക്കാറുണ്ടോ
ആ ഉണ്ടാക്കാറ്ണ്ട്
ആഹ് അത് എങ്ങനെയാ ഉണ്ടാക്ക്ന്നേ അറിയോ കല്ലുമ്മക്കായ ഞാനങ്ങനെ കേട്ടിട്ടില്ല ഉം ആ കണ്ടിട്ട് ണ്ട് കഴിച്ചിട്ടുണ്ട് പക്ഷെ അത്ണ്ടാക്കുന്നത് അറിയില്ല
ആ ആ ഞാനും അങ്ങനെ കല്ലുമക്കായ ഇണ്ടാക്കാറില്ല
ആഹ്
മ്
പിന്നെ ഈ കല്ലുമക്കായെ പോലെ തന്നെല്ലേ മീൻകായോയെ ടേസ്റ്റ് ഒക്കെ
കൽ എല്ലാ രണ്ടിനും രണ്ട് ടേസ്റ്റാ
ആണോ എനിക്കറിയില്ല അതുകൊണ്ടാണ് ചോദി ച്ചത്
ആഹ് ഓക്കെ
പിന്നെ നിങ്ങക്ക് ബിരിയാണി മന്തിയൊക്കെ ഉണ്ടാക്കുമായിരിക്കൊല്ലെ നിങ്ങളുടെ ആ ഭാഗം ഒക്കെ
ആഹ് ഇവിടെ ഇണ്ടാക്കും നിങ്ങടവിടെ ഉണ്ടാ ഇണ്ടാക്കാറുണ്ടോ
ആഹ് നമ്മള് ഇപ്പ ബിരിയാണി മന്തിയൊക്കെ ഇണ്ടാക്കും നമ്മള് ഏഹ് എന്തെങ്കിലും സ്പെഷ്യല് ഡേ ഒക്കെ വരുമ്പോ കൂട്തലായി റ്റിണ്ടാക്കുന്നത് അതാണെ ബിരിയാണിം മന്തി, ഫ്രൈഡ് റൈസ് അങ്ങനൊള്ള ഐറ്റംസ്
ആഹ് ഓക്കെ അതേപോലെ ആഹ്‌ വേറെ
ആഹ്
ഏഹ് പറഞ്ഞോളൂ
അല്ല നിങ്ങളെ നാട്ടില് മറ്റേ നെയ് പെരുന്നാളിനൊക്കെ നെയ്യപ്പോം ബീഫോക്കെ കഴിക്കൂന്ന് അത് ശെരിയാണോ?
ഇവിടെ പെരുന്നാക്കൊക്കെ ബീഫും ആഹ്‌ അപ്പവൊക്കെ എല്ലാരും ഇണ്ടാക്കും
ആ ആഹ് അത് പിന്നെ പലരും ആദ്യായിട്ട് ചെലരൊന്നും അങ്ങനെ കഴിക്കില്ല അത പ്പം പലർക്കും അതൊരു അത്ഭുതായിട്ട് തോന്നാറ്ണ്ട് അതാണ് ഞാൻ ചോയിച്ചത്
ആഹ് ആ ഓ നല്ല ടേസ്റ്റാ
ആഹ് പിന്നെ ചിലരൊക്കെ പഴംപൊരിയും ബീഫും കഴി ക്കും നമ്മളിങ്ങോട്ടൊക്കെ അത് അത്യാവശ്യം കൊഴപ്പില്ലാന്ന് പറയുന്നെ കേട്ടിട്ടുണ്ട്.
ആഹ് പഴപൊരിയും ബീഫും ഇ വിടങ്ങനെ എല്ലാരും കഴിക്കാറൊന്നുല്ല
ഉം
എ് അതൊക്കെ അമ്മള് ഭയങ്കര റെയറായിട്ടൊക്കെയെ കഴിക്കുന്ന കഴിക്കൊള്ളൂ.
പ്പും പെരുന്നാളിനൊക്കെ കഴിക്കുല്ലേ
ആ അത് പെരുന്നാൾക്കും അല്ലാണ്ട് എം എന്താപറയാ വേറെന്തെങ്കിലൊക്കെ ഒര് ഒക്കേഷനൊക്കെയുണ്ടാകുമ്പം ചെലോരൊക്കെയിങ്ങനെ ന്താപറയ ഇണ്ടാക്കും
ആ ആ
എങ്ങനെ പിന്നെ ഇങ്ങടവിടെ എങ്ങനെയാ ബിരിയാണീന്റെ ക്കെര് എങ്ങനെ ബിരിയാണിയൊക്കെ വെക്കുന്ന രീതി മീൻസ്
നമ്മള് എൻക്കോന്നു രീതി സെയിം തന്നെയാണ്. പിന്നെ നമ്മളെന്തെങ്കിലും പരിപാടികളും വലിയ ഫംഗ്ഷനൊക്കെയു ണ്ടെങ്കിലും നമ്മള് ചെൽപ്പം പൊർത്ത്ന്നാളെ വിളിച്ചിട്ടൊക്കെയാണ് ഇണ്ടാക്കിക്ക നമ്മള് ഒരുപാടൊന്നും അങ്ങനെ ഒരുമിച്ച് ഇണ്ടാക്കാറില്ല ആ
അ.. അ.. എനിക്ക്
ആ.. കൊറച്ചൊക്കെയാണെങ്കിൽ നമ്മള് തന്നെ വീട്ടിൽ തന്നെയുണ്ടാക്കും. അങ്ങനെയാണ് പി- ഏ.. എനിക്ക് തോന്നുന്നു കൂടുതൽ ഇപ്പൊല്ലാവരും കൂടുതലും മന്തിയൊക്കെയാണ് നമ്മളെന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെയുണ്ടാക്കുന്നത്, ആണല്ലേ അപ്പം മന്തിയാണല്ലോ കൂടുതലിഷ്ടം. വലിയ
ഉം.. ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ എന്താ? തന്നെ
പിന്നെ ഈ നമ്മള് പണ്ടുമുതലേ കഴിച്ചു പോരുന്ന ഭക്ഷണത്തിനോടാണോ കൂടുതൽ താല്പര്യം, അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡിനോടാണോ
ഏ.. അത്‌ലറ്റ് രണ്ടും ഏകദേശം ഒരേ, ഒരേ രീതിയിൽ തന്നെയിഷ്ടാ
ആ..
ഏ.. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഫുഡൊക്കെയേതാ?
എനിക്കതാ പറഞ്ഞെ എനിക്ക് ഫാസ്റ്റ്ഫുഡും നല്ലയിഷ്ടംതന്നെയാണ്. പക്ഷേ പണ്ടത്തെ ഭക്ഷണത്തിനോടും താൽപര്യം തന്നെ ആണ് അതിനോട് താൽപ്പര്യംയില്ല പക്ഷെ എനിക്ക് തോനുന്നു ഒന്നുടെ ഇഷ്ടം ഫാസ്റ്റ് ഫുഡ്‌ ആണ്
അ.. അ..
ഉം..
പിന്നെ, എന്താപറയാ ഏ.. നല്ല ഫുഡ്സ്പോട്ടു കളൊക്കെ.
ആ.. ഞാൻ നല്ല ഫുഡ്സ് പോട്ടുകളൊക്കെ, നോക്കിയിട്ട് എനിക്ക്, എനിക്കൊരു കസിനുണ്ട് എന്റെ ഹസ്ബൻഡിന്റെ പെങ്ങടെ മോളാണ് അപ്പം- അവളും ഞാനും അത്യാവശ്യം ഫുഡ് നന്നായി ട്ട് കഴിക്കുന്ന ആൾക്കാരാണ് അപ്പം ഞങ്ങള് അത്യാവശ്യം എല്ലാവിടേയും പോയിട്ട് ഉം കഴിക്കാറുണ്ട്.
ഉം
പിന്നെ നോക്കിപ്പിടിച്ച് കഴിക്കാറുണ്ട്. നിങ്ങളങ്ങനെ കഴിക്കാറുണ്ടോ?
ആഹ് നമ്മളും അങ്ങനെ കഴിക്കാറൊക്കുണ്ട് കസിൻസ് ആയിട്ടും അല്ലാണ്ട് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ പുറത്തു പോകുമ്പോ നല്ല സ്ഥലങ്ങളും ഒക്കെ നോ ക്കീട്ട് മ്മള് ഫുഡ് കഴിക്കാ കേറാറിള്ളത്.
ഭക്ഷണാണ് നമ്മള് മെയിനായിട്ട് നമ്മളുടെ ഒരു എന്താ പറയാ ല്ലേ നമ്മള് നമുക്ക് ഭക്ഷണം കണ്ടാല് എവിടെയാലും നമുക്ക് സന്തോഷം ഇണ്ടാവും നമ്മള് വെശ ന്ന് നിൽക്കുമ്പോ ഭക്ഷണം കിട്ട്യാലാണ് നമുക്ക് കൂടുതലും സന്തോഷം ഉണ്ടാവുന്നത് അപ്പം ഭക്ഷണം വെശ പ്പൊക്കെയാണ് ഏറ്റോം വല്ല്യ വികാരന്ന് പറയുന്നത്.
അതെ ശരിയാണ്.
അതെ അതെ. നമുക്കിപ്പം ടൈമ് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോ ഇതങ്ങ് ക കട്ടെയ്യാൻ പറ്റോ?
ആ പത്ത് മിനിറ്റായാലോ ന്നാ വൈൻഡ് പ്പെയ്യാം.
ആ ഓക്കെ ഓക്കേ
ഓക്കെ ശരി